വിശേഷം സുഖല്ലേ ചോറൊക്കെ തിന്ന് കിടന്ന് എണീക്കാനായിട്ടുണ്ടാവും.
ഉം എണീറ്റു കുട്ടികള് വരും നാലേകാല് നാലര ആവുമ്പോത്തനന് ചായ ഉണ്ടാക്കാം
ആ അതെ അതെ എത്ര ആളാ
രണ്ടാള്
അയ് ശെരി രണ്ടാള് സ്കൂൾ പോവാ
ഉം മൂത്ത മോന് ഏഴില് ചെറിയള് ഒന്നില്.
ഏ
ഉം
എനിക്കും എനിക്കും മൂന്നാളുണ്ട് മൂന്നാള് സ്കൂള പോയ്ണ്
ആ
ഒരു മൂത്താല് എട്ടാം ക്ലാസ്സിലാ മോള ഹൈസ്കൂളിലാണ് മറ്റ മറ്റുള്ളവലൊക്കെ യു പി സ്കൂളിലണ് എന്താ ചെറിയള് എൽ കെ ജിയില്
ആ എപ്പഴാ വര എൽ കെ ജിക്കർ നേരത്തെ വരൂലേ
ഇല്ല ഇവിടെ എല്ലാരും ഒരേ പോലെ ഇവിടെ യു പി സ് എല്ലാരും അപ്പ വരില്ലേ അതുകൊണ്ട് നാലര നാലേ മുക്കാൽ കഴിയും ഇവിടെത്തന്
ആ ദൂരെ സ്കൂൾ ഇത്ര ദൂരെ
അല്ല ദൂരല്ലേ പക്ഷെ വണ്ടിൽ ആയതുകൊണ്ട് ഓരോരോ ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് എടുക്കുക ആഅതാണ് അതാണ്
ഉം നമ്മടെ ആ നാട്ടില് ഒരു ലോറിയില്
ആ ഡ്രൈവറല്ലേ ഈ എംസാന്റെ മെറ്റലൊക്കെ എടുക്ക ചങ്കല് കോറിലല്ലേ ആ എറെ എന്റെ താങ്ങളതുപോലെ ലോറിൽ തന്നെ ഓന ഓന ഇതാണ് എന്താണ് എംസാന്റെ മറ്റിലൊക്കെ ട്രഷർ ആ ട്രഷറിൽ ഇതാണ് എന്താണ് ടോറസ് ഇല്ലേ അതില് ആ അതില് ഡ്രൈവറാണ് ഇപ്പൊ മഴൊക്കെ ആവുമ്പോ പണിക്ക കുറവാണ് ഇല്ലേ
ഉം മഴകുമ്പോ പണി കുറവാവും
ആ അതാണ് അതാണ് സീസൺ ആാണ് എന്ത് ജോലിയൊക്കെ സീസൺ ആയിട്ട് കിട്ടും
ഉം നല്ല വെയിലാകുമ്പോളും ബുദ്ധിമുട്ടാണ് അപ്പപ്പോൊ ആൾക്ക് പോവാൻ പറ്റൂല അത്ര വ യിലായിട്ട് കോറയില് മരങ്ങളും തണലൊന്നും ഇല്ലാത്തതല്ലേ അപ്പൾ അവിടെ പോയിുന്ന ഉച്ചകരൊക്കെേ പറ്റയുള്ളു രാവിലെ നേരത്തെ പോയി ഉച്ചകരൊക്കെ ആവുമ്പോൾ മഴ അ അങ്ങനെ കൂടിയ കൂറിൽ വെള്ളയാാല് അപ്പോഴും പണി ഉണ്ടാവൂല അതില്ല വലക്ക് ഇങ്ങനെ നിക്കുമ്പോഴേ ഉണ്ടാവുള്ളു
ആ അത് ശരിയാ അങ്ങനെ ഇപ്പത്തെ കാലാവസ്ഥ പറ്റ മോശമാണല്ലോ ഒന്ന് മഴ പെയ്യും ഇപ്പൊ തീരെ ഇന്നുംന്നല ഇന്നും തീരെ മഴ
മഴല്ല മഴ മഴ കുറവാണ് ചാറലേ ഉള്ളൂ വെള്ളം നല്ല അങ്ങോട്ട് കെട്ട കട്ട നിൽക്കാനുള്ള മഴൊന്നും ആയില്ല
ആഹ് ഇവിടെപ്പോൊ രണ്ട മൂന്ന് ദിവസം മുന്നേ നല്ല റോട്ടിലക്കൊക്കെ വെള്ളം കയറി
ആ അന്ന് രാത്രി ഒരു ദിവസം പിന്നെ അന്ന് രാത്രി നമ്മൾ ച്ചിട്ട് തുടങ്ങി കുണ ഇടല്ല നല്ല മഴ അത് നേര മു എട്ട് ഒമ്പത് മണി വരെ ഉണ്ടായിക്കോും അപ്പൊ റോട്ടില് നല്ല വെള്ളം ഉം അതായിരുന്നു ആഹ്
അതാണ് അതാണ് എങ്ങനെയാണ് അവിടുത്തെ സ്ഥലൊക്കെ
സ്ഥലമൊക്കെ നല്ല ഭംഗിയല്ല ഞങ്ങളെ ബാക്കില് കുറച്ചാണ് പോയാ പാടങ്ങള് അങ്ങനെയൊക്കെ കുളം ഒക്കെ ഉണ്ട് അധനൊക്കെ നല്ല ഭംഗിയണ്ട് കാണാനുള്ള കാഴ്ചകളൊക്കെ ണ്ട് മഴക്കാലായ തോട്ടിലൊക്കെ വെള്ളം കയറും അതൊക്കെ കാണാൻ പോകും ഞങ്ങ വാടത്തി കൂടെ നല്ല വെള്ളണ കുട്ടികൾക്കൊക്കെ കാണുമ്പോപ്പൊ ഞമ്മളൊരു ആ അപ്പോ ഉം
വല്യ ആൾക്കറിയാം
മം അല്ല നമ്മള് ഈ വെള്ളത്തിന്റെ അടുത്താവുമ്പോ നീന്തൽ പഠിക്കല്ല് നിർബന്ധാണ്
ഇക്ക് വെള്ളന്ന് പറയുന്ന തന്നെ നെക്ക് പേടിയാണ് ഓന് ഇങ്ങനെ പോട്ടേ പോട്ടേ ചോദിക്കും കുട്ടികളോപ്പം
ആ ശരിയാണ് എനിക്കും ഭയങ്കര പേടിയാണ് പക്ഷെ എന്റെ മക്കളെ ഏതായാലും ഞാൻ പഠിപ്പിച്ചിക്കണ് എനിക്കറി - അഞ്ചെണ്ണമൊണ്ട്
എനക്കും അറിയില്ല ഞാനും ഞമ്മള അവസ്ഥ തന്നെ ഓല്ക്ക് വരണ്ടവച്ചിട്ട് ഓന് ഞാൻ പഠിപ്പിക്കാ വിടും കുട്ട് ആരെലുമൊക്കെ പഠിപ്പിക്കണവരോപ്പം പക്ഷെ ആ എന്നാല് ഞമ്മക്ക് ഓല് നമ്മളില്ലാതെ പോകുമ്പോ ഞമ്മക്കൊരു സമാധാനം കിട്ടൂല
ശരിയാണ് അത് ശരിയാണ് എന്തായ യാലും ഞമ്മക്ക് ഈ മക്കള് എന്താണ് വെള്ളല്ലേ എത്രായാലും പിടു- ഏത് അറിയണോ
ഒക്കെ പേടിയാണ് ഇന്നത്തെ കാലത്ത് നമ്മള് എന്തിനും പേടിയാണ് മക്കള് കളിക്കാൻ പോയാലും സ്കൂളുക്ക് പോയാലും ഒക്കെ നമുക്കൊരു സമാധാനക്കേടാണ് ഓര് വരുവോളം
അത് വിചാരിച്ചിട്ട് തന്നെയാണ് എന്താണ് ഞാനൊന്നും വിടലില്ല ഞാൻ ചീത്ത പറയലാണ് അതിൽ പല അസുഖം വരുവല്ലോ ഈ മ ഴകാലം ഇങ്ങട് വന്നാല് അസുഖം കൊണ്ട് ഓരോത്തരം അസുഖല്ലേ പനി കൊറോണയൊക്കെ ഈ ഒരു ടൈം ആയിരുന്നല്ലോ
മം മം
കൊറോണ കാലൊക്കെ മറക്കാനായിട്ടില്ലല്ലോ
മം ആ ഒരു കാലം അത് വേറൊരു കാലായിരുന്നു അതൊന്നും ഇനി അങ്ങ് അങ്ങനെയോ- മാറി ഞമ്മള് പഴയതുപോലെ ആവുന്നന്ന് അന്ന് വിചാരിച്ചില്ലല്ലേ അന്ന് ഇനിപ്പൊ ഇതേപോലത്തെ കണ്ടീഷനില് പോവരെ പൊണവൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരി
ശെരിയണേ നിങ്ങള് അവിടെ നിങ്ങൾക്ക് ഉണ്ടായോ
ഇല്ല ഇല്ല ഇവിടെ ഇണ്ടായിട്ടില്ല ഞാൻ അന്ന് ചെറിയ മോനെ ഗർഭിണിയായിരുന്നു അപ്പൊ ഞാന് വീട്ടിലായിരുന്നു അന്ന് അവിടെ ഇവിടെ വീട് പൊളിച്ചിട്ട് ഞങ്ങക്ക് വീട് പണിയായിരുന്നു അപ്പൊ എല്ലും കൂ ടായ കാരണം പിന്നെ ഞാന് അങ്ങോട്ട് പോയി പിന്നെ ഓൺലൈൻ ക്ലാസും ആയിലെ വലിയോനെ സ്കൂളില് പിന്നെ ഓൺലൈനും ആയില്ലേ അങ്ങനെ അവിടെ ഒന്നര കൊല്ലം ഞാൻ അവിടെ നിന്നു പിന്നെ അവിടെ ആവുമ്പോ പിന്നെ എവിടേക്കും പോവൂല്ലല്ലോ കുട്ടികള് ഞമ്മളെ വീട്ടിൽ പോയാ ഇവിടുന്ന് അങ്ങട്ട് വിട്ട കഴിഞ്ഞു പോണപോലെ എവിടുക്കും പോവൂ ല്ല അത് കാരണം കൊഴപ്പൊന്നും ഉണ്ടായില്ല ഞങ്ങള് അവിടെയായിരുന്നു പിന്നെ കൊറോണ ഒക്കെ കഴിഞ്ഞ് പ്രസവവൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങിട്ടാ ഞങ്ങള് ഇങ്ങട് വന്നത്
ആ ഞാന് എനിക്കൊക്കെ കൊറോണ വിട്ട് ഞാന നല്ല ഗർഭിണി എട്ടാം മാസത്തിലെ ഞാനും ഗർഭിണിയായിരുന്നെ ആ ടൈമില് ചെറിയ മോളെ എട്ടാം മാസത്തിലേ വിശേഷം ഉണ്ട് ഏ എന്താണ് കൊറോണ ആണെങ്കി നല്ല സ്ട്രോങ്ങായിട്ട് വന്നും ചെയ്തു ഞാൻ വിചാരിച്ച് കുട്ടിയൊന്നും ബാക്കി ഉണ്ടാവൂല്ല വിചാരിച്ചതായിരുന്നു അപ്പം ഒരു ദിവസം നാല് പാരസെറ്റമോൾ ഒക്കെ കഴിച്ചി നമ്മൾ പറയൂല്ലോ ഈ പാരസെറ്റമോൾ ഒന്നും അങ്ങനെ കഴിക്കരുത് ഏ ഏ പനി പിന്നെ പിന്നെ അതൊക്കെ കുടിച്ചുന്ന് വച്ചിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ലാട്ടോ ഉം ബുദ്ധിമുട്ടൊന്നും എത്തിട്ടില ആ അതെ അതെ മ വീട്ടില് എല്ലാർക്കും ഉണ്ടായി എന്റെ ചെറിയ രണ്ടാമത്തെ മോക്കല്ലാത്തവർക്കെല്ലാം ഉമ്മ ഉപ്പ ഇളച്ചി ഉണ്ടായിനു എൻ്റെ ഇളച്ചിക്ക് ഉണ്ടായി എല്ലാർക്കും ഉണ്ടായി
ആ ഇവിടെ എൻ്റെ ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില് എല്ലാർക്കും ഉണ്ടായി തത്താരു പോലൊക്കെ അന്ന് ഇങ്ങനെ ക്വാറന്റൈനരിക്ക ഞങ്ങള് പിന്നെ അവിടെ പെടോണ്ട് അങ്ങനെ അവിടന്ന് ആര അങ്ങനെറ അത്തക്ക് പോകൂല അപ്പൊ പിന്നെ വലിയ കുഴപ്പ ഇണ്ടായില്ല നിങ്ങക്കൊന്നും വെട്ടില്ല അന്നരു ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടലും ഒക്കെ ഉണ്ടാവൂല
ആഹ മൂക്കിലൊക്കെ ഇട്ട് എന്തൊക്ക ഏതായാലും പഠിച്ചറപ്പ ഞാന് ക്കെ വിചാരിച്ച് എന്താണ് നിനക്കൊക്കെ ഈ ക്വാറന്റൈനൽ ഇരിക്കില്ലല്ലാ മാല എന്റെ വീട്ടില് എവിടെ ഉമ്മയക്കക്കെ പ്രായം ഏ എന്റെ വീട്ടിൽ ഓട്ട് മേനെ ഒരു ബെഡ്റൂമില് ഞാന എന്റെ മക്കളും എന്റെ മൂത്തെ രണ്ട് മക്കളും ഞാനും അവിടെ ഇര്ന്നിട്ട് വാതില് അടച്ചിട്ട് ഇരിക്കും ഇന്നിട്ട് ഇങ്ങനെ കൊണ്ടു തരും ഓരോ സാധനങ്ങളും
ഉം അപ്പളും ഞമ്മക്ക് ബുദ്ധിമുട്ട് തോന്നും ഓര്ത്ങ്ങനെ കൊൻ്റുമ്പൊ ഞമ്മള് ത്ങ്ങനെ ഇര്ന്ന് തിന്ന്ണ ബുദ്ധിമുട്ടും അതും
അപ്പൊ കൊറോ ഇക്ക് അത് ടെസ്റ്റ് ചെയ്ത നെഗറ്റീവ് ആയപ്പോ പിന്നെ അപ്പൊ മറ്റോൾക്ക് അപ്പൊ രണ്ടാമ ത്തെ മോക്ക്ണ്ടായി മൂന്നാമത്തെ മോക്ക്ണ്ടായത് അല്ല മൂന്നാമത്തെല്ലട്ടോ മൂന്നാമത്തെ വിശേഷ ല്ലരാ ഫസ്റ്റ്ത്തെ മോക്ക്ണ്ടായി അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവൾ വീട്ടില് എന്താണ് അപ്പൊ നമ്മുക്ക് പിന്നിം എറങ്ങാൻ പറ്റാതായി ഓരടീന്ന് തായത്ത് എറങ്ങാൻ വയ്യല്ലോ അതും ഉപ്പ ഡയാലിസ് ചെയ്യ്ണതാണ് ഇപ്പാക്ക് അപ്പൊ അവടെക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെക്കെ കഴിഞ്ഞു പോയി ആഹ് പത്തി ഇരുവത് ത്ത്രണ്ട് ദിവസം ക്വാറന്റൈനിലിരുന്നു ഒക്കണ്ട് കഴിഞ്ഞൂടി
ഉം ഞങക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില ആഹ് അല്ല എന്നാലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും അതോയ് ച്ച ബാക്കിയൊക്കെ രസേരുന്നുട്ട അന്ന് നമ്മള് ആര്ക്കും പണിയില്ലാതെ നമ്മളെല്ലാവരും കൂടി കുട്ടികളും എങ്ങട്ടും പോവൂല എല്ലാരും ഞമ്മളെര്തിരിക്ക
റ്റ്ണ്ടാകും ഏ പിന്നെ നമ്മളെ പുതിയാപ്പളാരായിലൊക്കെ ഞമ്മക്ക് പുറത്ത്പോയി ജോലിക്ക് പോവലൊന്നുല്യേര്ന്നല്ല
ആ ഇന്നാ ഫുഡിനൊന്നൊരു ബുദ്ധിമു
ബുദ്ധിമുട്ടും വന്നിട്ടില്ല അന്നത്തെ സർക്കാർ നല്ലം തന്നിര്ന്ന്ട്ടോ ഏ അഎന്ത് തന്നെ ആയാലും ഒരുപാട് അംഗനവാടീന്നായാലൊക്കെ രസം ശരിയാണ് അന്നൊക്കെല്ലേ കടലൊക്കെ എത്ര പോര ഞാൻ പറയും ചെയ്യും അന്ന ഇത് പോലെ കടലക്കേട്ടിട്ട് എന്തെല്ലാം ഇണ്ടാക്കി തിന്നീര്ന്നു ഓരോന്ന്
എന്തോണ്ടും അന്ന് കടിയേര്ന്നു അന്നൊക്കെ ഒരു ഒര് രസേര്ന്നു എല്ലാ രും കൂടി ഇര്ന്ന്
രസേന്നു പക്ഷെ രക്ഷപ്പെടുംന്ന് വിചാരിച്ചീ കാലത്ത്ന്ന് മറിയട
ച്ച് പോയിട്ടും അങ്ങനീണ്ട് ആഹ് ആരിം കാണാൻ പറ്റാ ആ കാണാൻ പറ്റാത്തൊരവസ്ഥിം അങ്ങ
ആ അല്ല ഇന്റെ പുതിയാപ്പ്ള ഇൻ ഗൾ ഫ്ന്ന് വന്നിട്ട് ഇവടെ എല്ലാരും ഇവിട്ന്ന് പോയി ഞാൻ പിന്നെ നമുക്ക് അവര് നമ്മളര്ത്ത്ക്ക് വരുമ്പോ ഞാനിവിടെ നിന്ന് ഇൻ്റെ മ ക്കളെ മാറ്റി ഉമ്മാനിം ഇപ്പാനിം ഒക്കെ മാറ്റി ഞങ്ങള് വല്ലാത്തൊരു
ൻ്റെയിൻല് ഇരിക്കണല്ലോ ഗൾഫ് ന്ന് വന്നോര് ആ ഉം
ഇപ്പ എല്ലാർക്കും പക്ഷേ അന്നൊന്നും പറ്റൂല ആ പെട്ടെന്ന് കൊറേ കഷ്ട ടപ്പെട്ട്ക്ക്ണ് എന്തായാലും ഇഞ്ഞ് അങ്ങനെക്കെ ഇണ്ടാവുമ്പളാണ് നമ്മക്ക് ബുദ്ധിമുട്ട്
ഇക്കാക്ക ഗൾഫിലാണ് ലേ
ആ ആ ഗൾഫ് തന്നേണ് അത്പ്പോ വരാനായിണ് ഈ മാസം വരായ്‌ക്കാരം രണ്ട് വർഷായി പോയിട്ട് വീട് പണ്യൊക്കേണ് അപ്പത് കുടിര്ക്കാനായിണ് ഇങ്ങള് ഒറ്റക്ക് താമസിക്ക
ആഹ് ഞങ്ങള് ഇവടെ ഒറ്റക്കാണ്‌ തറവാട്ടിലുമ്മീപ്പൊക്കെ ഇണ്ടവടെ അവടെ ചെറിയ മൂത്തച്ഛനാണ് അവടെ മൂത്തച്ഛൻ ഇവടെ നാ ട്ടിലില്ലാത്ത ആളാണ് അപ്പൊ ഓള് മൂത്തച്ചിം ചെറുതന്നാണ്‌ ഞാനും ഓളും ഒപ്പാണ് അപ്പൊ ഓളുകിതെ പോലെ രണ്ടു കുട്ടികളാ അപ്പൊ ഓള്ക്ക് പേട്യാണ് ഒറ്റക്ക് കെടക്കുമ്പോ അപ്പൊ ഉപ്പേംമ്മീം അവ ടെ നിക്കും ഇവടെ പിന്നെ ഇവടെ നാട്ടില്ള്ള ആളല്ലേ അപ്പോ ഞങ്ങളിവിടെ ഒറ്റക്ക് കൊറച്ചങ്ങട് ഒന്ന് രണ്ട് വീടാണ്ട് വ്ട്ടിട്ടാ അപ്പൊപ്പേം മ്മീം മൂത്തച്ചന്റടുത്ത ചെറിയ മൂത്തച്ചന്റെ എടുത് ഞങ്ങൾ
അത് ശരി ഉം എപ്പഴും പോക്കും വരവൊക്ക്ല്ലേ അങ്ങണ്ടൊന്നും ഇണ്ടോ
ആ തറവാട്ട്ക് എപ്പഴും പോകും പിന്നെ ഇങ്ങോട്ട് വരും രാവിലെ വന്ന് വൈകുന്നേരത്ത് ചോ റും ചായൊക്കെ കുടിച്ച് ഈ നേരത്ത് പോകും
ഏ ഉപ്പല്ല്യെ
ആ ഉപ്പിണ്ട് ഉപ്പ പിന്നെ അങ്ങനങ്ങ് വരൂല ഇമ്മ എപ്പഴും വരും
ആ ആ ആ അടുത്തന്നെ ആയ അങ്ങനൊരു ഗുണാല്ലേ അത്ര തന്നെ ആയാലും അതിനും കൂട ആ ഞാനും തന്നെ അടുത്ത് തന്നെ ഞങ്ങളെ വീടടുത്ത്
ആ അടുത്തെ എന്ത് ഞമ്മക്ക് ആ ഞമ്മളെ കുടുംബക്കാര് എപ്പോഴും നമ്മളെ ടുത്ത് വാണം എന്നാലേ ഞമ്മക്കൊരു
ശര്യാണ് അവരൊക്കെ തന്നെ നമ്മക്ക് ഇണ്ടാവുള്ളു എന്ത് തന്നായാലും
ട്ടഴിഞ്ഞ് പോയാ മ്മകൊര് ബുദ്ധിമു
ശരിയാണ് അതോ അതാണ്
ഉ ന്നാ ശരിന്നാ ട്ട ആ ആ ആ